എന്താണ് എത്ര ദിവസായി കാണാത്തയ്യ് പത്താം ക്ലാസ് പഠിക്കുമ്പോ കണ്ടതാണല്ലോ.
നമ്പർ എവ്ട്ന്ന് കിട്ടി നിനക്ക്?
നമ്പർ എന്റെ ആന്റി നിന്റെ അങ്ങോട്ടല്ലേ കല്യാണം കഴിഞ്ഞത്.
അഹ് അവരെ കയ്യിന്നല്ലേ ആഹ് അതെ എന്തൊക്കേര്ന്ന്. എത്ര കാലായി
അതന്നെ എന്തൊരു സന്തോഷായിരുന്നു നമ്മള് ഒന്നിച്ച് കളിച്ചു ചിരിച്ചതും. എന്തൊക്കെ ചെയ്തതല്ല നല്ല ഇപ്പൊ
വിചാരിച്ചില്ലട്ടൊ.
അതെ അതെ അതെ ഞാൻ വിളിക്കാൻ കല്യണം വിളിക്കാനാ
ആഹ് അങ്ങനെ പറ എന്തായാലും നന്നായി എനിക്ക് എനിക്കും ഇപ്പോ ഒക്കെ ക്കേ ആരോടും പറയാനായിട്ടില്ല എന്നാലും. ഒക്കൊന്ന് ശെരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞോന്നുംല്ല്യടാ.
ആഹ് അതെയോ
എവിടെയൊക്ക കൊണ്ട് പോണം നമ്മൾ എന്തൊക്കെ വിചാരിച്ചാണ് ഒരു സ്ഥലത്തെക്ക് ഫോണോ അല്ലെങ്കിൽ
അതെ അതെ അതാ അവ വിചാരിച്ചതാ എല്ലാം ആഗ്രഹായിരുന്നു. പക്ഷെ ഞാന് പത്ത് കഴിഞ്ഞു മതിയാക്കി നീ വീണ്ടും പഠിച്ചല്ലോ
അതെ ഞാൻ ഡിഗ്രി ഡിഗ്രി എടുത്തായിരുന്നു അതിനിപ്പോ എന്താ ഫൈനൽ ഇയർ കഴിഞ്ഞി ട്ട് അയാളോട് പഠിപ്പിക്കാൻ പറയ് പഠിക്കണതല്ലേ ഏറ്റവും നല്ലത് എവിടേക്ക എന്നിട്ട് കൊണ്ടോണെ?
കോഴിക്കോടാ.
ആഹ് ഞാനും അവിടേക്കെന്നെയാണ്.
അതെ അവിടെ തന്ന ആ ഞമ്മ നമ്മള് ഒരു സംസാരം ഉണ്ടായിരുന്നല്ലോ നമ്മ ഒരേ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് പോവാന്നല്ലോ.
ആഹ് ഇപ്പോ കേൾക്കുമ്പോ കോ ഇത് തമാശയായിട്ട് തോന്നും അന്ന് ഭയങ്കര സംഭവായിട്ട്. അങ്ങനെയാക്കണം ഒരേ വീട്ടിൽ പോണം ഒരേ അടുക്കളെല് ഒരുപോലെ പണിയെടുക്ക ക്കണം അങ്ങനെയാക്കണം ഇങ്ങനെയക്കണം കൊറേ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് ഏത് പിന്നെ പിന്നെ എന്ത് പറ്റി പിന്നെ പഠിക്കാഞ്ഞ?
പഠിക്കാൻ പിന്നെ വേണ്ടന്ന് വെച്ചതാ പിന്നെ ഏ ടൈലറിങ് പഠിച്ചു അങ്ങനെയൊക്കെ പിന്നെ മെഹന്തി അങ്ങനൊക്കെ പഠിച്ചു.
ഞാൻ കോറെ ഇതിന് കമ്പ്യൂട്ടർ ക്ലാസിനും അതിനും ഇതിനൊക്കെ പോയി പിന്നെ സ്കൂ വണ്ടി പഠിച്ചു സ്കൂട്ടി ഇല്ലേ വണ്ടി പഠിച്ച് അത് പിന്നെ വണ്ടീന്ന് പിന്നെ വീണ് കാലിന്റെ എല്ലൊക്കെ പൊട്ടി ഓ അത് കോറെ കൊറെ അങ്ങനെ നടന്ന് എന്നിട്ട് എന്റെ ആ പിന്നെ വീട്ടിലൊക്കെ എല്ലാരും ചോദിക്കായിരുന്ന് എവിടെ നിന്റെ ആളെവിടെ കോറെ കാലം ആയ ലോ കണ്ടിട്ട് പിന്നെ കണ്ടൂല്ലല്ലോ പിന്നെ.
എന്റെ ഉമ്മച്ചിയും ചോയിക്കായിരുന്നു. എന്താ അവള് കോളൊന്നും ചെയ്യാറില്ലേ
ഇല്ല പിന്നെ നമ്പർ ഞാൻ സിമ് സിമ് ബ്ലോക്ക് ആയിപ്പോ ഞാൻ പിന്നെ സിമ് പുതിയ സിമ്മ്എടുത്തായിരുന്നു അപ്പ പിന്നെ പഴയെ എന്ത് ണ്ടായാലും എല്ലാ നമ്പറും ആയിന്ന് പോയി അതി കൂട്ടത്തിൽ നിന്റെ നമ്പറും പോയി
അതെ അതെ അതെ ആഹ്
ഇതിപ്പോ എന്തര് കാര്യ അവിടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് ആഹ് ഉം ഭർത്താവിന്റെ വീട്ടില്
ഭർത്താവിന്റെ വീട്ടില് ഉമ്മ രണ്ട് പെങ്ങമാ ര് രണ്ടഅനിയൻ മാരൊക്കെ ഇണ്ട്
അഎന്തായാലും നന്നായി ഒര് നല്ല വീടൊക്കെ നിങ്ങക്ക് പോ കാണാൻ പറ്റോ വീടൊക്കെ പോയി കാണാപറ്റോ
ആഹ് എന്റെ ഉമ്മാട്രല്ലാം പോയിന് എ
നമ്മക്ക് ശെരിക്ക് ആഹ് ശെരി ക്ക് അങ്ങനൊക്കെ ചെയ്യലേ നമ്മൾ അവടെ തൃശൂരൊക്കെന്ന് പറയുമ്പഴേ അവടെയൊക്കേന്ന് പറഞ്ഞാ നമ്മളിങ്ങനെ ചെക്കന്റെ വീടൊക്കെ കാണാൻ പോകൂ ല്ലെ ച്ചെക്കന്റെ വീട് കാണാൻ പോകുമ്പോ പെണ്ണും കൂടെ കൂടചെല്ലത്രേ നമ്മളല്ലേ അവിടെ നിക്കണ്ടത് അമ്മളെ വീട്ടുകാര് പോയി കണ്ടിട്ട് എന്താ കാര്യം നമ്മക്കിത് ഓ അഅ് ശെരിയാണോ നമുക്കവിടെ നിക്കാൻ പറ്റോ നല്ലതുപോലെയൊക്കെ നിൽക്കാൻ പറ്റോ എന്നൊക്കെ നമ്മളാണ് ശെരിക്കും പോയി നോക്കണ്ടത്
ഇങ്ങോട്ട് ഞങ്ങളെ ഫാമിലീലില്ല ഇങ്ങോട്ട് വേറെ ഫാമിലീലെല്ലാം ഇണ്ട് അങ്ങനെ മോളെ കൊണ്ട് പോന്ന് ആഹ് വേണം അങ്ങനെയൊക്കെണ്ട് ഉം അത് പറയും പറയും അതെ അതന്നെ പ പറയും എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഞങ്ങ ഈ പരക്ക് വ കൊടുക്കൂ അങ്ങനെയൊക്കെ പറയും
ഉം
അങ്ങനെ കൊണ്ടു പോകും പെണ്ണിനെ കൊണ്ടോയി കാണിക്കും അവളിഷ്ടപ്പെട്ടാലേ നമുക്ക് മതി
ആഹ് തൃശ്ശൂർ ഭാഗത്തൊക്കെ അങ്ങനെയാ എന്റെ ചേച്ചി എന്റെ അനിയത്തി മറ്റേ കസിന്റെ കല്യാണത്തിന് പോയപ്പോ അവൾടെ തൃശ്ശൂർ ഭാഗത്തേക്കാണ് കല്യാണം കഴിപ്പിച്ചേ അപ്പോ അവര് അവളെ കൊണ്ടോയാരുന്നേ
ആഹ് ആഹ് എന്റെ ഉമ്മയാണ് നിന്നെ കണ്ടത് കാറില് വരുമ്പോ ആന്റീടെ വാ ഏ കല്യാണം കഴിച്ചത് ഇൻ്റെ നാട്ടിലാ അപ്പൊ ഉമ്മ കണ്ടുന്നിന്നെ റോട്ടിൽ നടക്കുന്നത് അപ്പൊ ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു ആ ഗേറ്റ് തൊറന്നാ അവള് കേറുന്ന കണ്ടിര്ന്നോ അപ്പൊ ആന്റി പറഞ്ഞു എനി ഞാന് പോയിട്ട് അവ നമ്പർ മേടിക്കാന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങളെ ഉമ്മച്ചിയോട് മേടിച്ചത് ന്ന് പറഞ്ഞു
ആഹ് ഏന്തായാലും നന്നായി എന്തായാലും കൊറ കൊറേ കാലവ ഗ്രൂ ഗ്രൂപ്പിലോ കാരണം പഴയ ഗ്രൂപ്പിലോ കാര്യങ്ങളിലോ ഒന്നൂല്ല എല്ലാം പോയി എല്ലം പോയി സിമൊക്കെ മാറ്റിയപ്പോ എല്ലാം പോയി ഇതവടെയ പിന്നെ നിനക്ക് എഫ് ബി ഒ അങ്ങനൊന്നും ഇല്ലല്ലോ അതൂല്ല അവടെ ഏ അതോണ്ട് അതിലും കിട്ടില്ല. ആഹ് എന്തായാലും നന്നായിട്ട് അതൊക്കെ നട ക്കട്ടെ എന്ന എന്നത്തേക്കാന്ന്ത് തീരുമാനിച്ചിരിക്ക്ണേ നിക് നിക്കാഹൊക്കെ കഴിഞ്ഞോ?
നിക്കാഹ് ഇല്ല കഴിഞ്ഞില്ല ഏ ഓഗസ്റ്റ് മാസത്തിലാ നട ക്കാള് വെച്ചിട്ട്ള്ളത് ആഹ്
മൂപർക്കെന്താ പണി?
വർക്ക്‌ തെനെ ഇതാ പ് ഏ ആടെ ഷോപ്പ് അങ്ങൻത്തെ കാര്യങ്ങളാ മൂ മൊബൈൽ ഷോപ്പ് അങ്ങനൊക്കേണ് ആഹ് ഗൾഫിലാണാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ന്നിനെ അങ്ങോട്ട് കൊണ്ടോവോ ഇനി.
ആഹ് കൊണ്ടോവുന്നാ പറയിണ് എന്നാ അറിയില്ല
ഒരൂദിവസം ഇതിലൂടെക്കെങ്ങ് ഇതിലൂടെക്കെങ്ങ് വാ എത്ര നാളായി കണ്ട്ട്ട്
ആഹ് വരും എന്തായാലും വരും.
ഉമ്മേനൊക്കെ കൂട്ടിട്ട് വാ ഉമ്മേനിം കാണ്ടിട്ട് കൊറേ പിന്നെ നമ്മള് അവിടുന്ന് വീടൊക്കെ മാറിയപ്പോ പിനെ ഏഹ് അവിട്ത്ത്ള്ള തൊട്ടട്ത്ത്ള്ളെ എല്ലാ തും പോയി നമ്പറും കാര്യങ്ങളും ഒക്കെ പോയി. പിന്നെ എന്തിനോ ഒന്ന് സ്കൂൾ സ്കൂളിലൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാൻ പോകുമ്പഴാണ്. ഏഹ് പിന്നെ അതിലൂടെക്കെ വെര്ണം ന്നോർത്തായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല ഞാ അന്നാ എല്ലാർക്കും അവ്ട്ന്ന്
ചങ്ങാതി ഇണ്ടല്ലോ അവര് പറഞ്ഞിര്ന്നു ന്നമ്മോരീ- ഏ നിന്റെ വിവാഹത്തിന് അടിച്ചു പൊളിക്കണോ ന്നിനെ വിളി-
ഉം ന്ന പറഞ്ഞ ആൾക്കാരൊ- പറഞ്ഞ ആൾക്കാരെ പൊടി പോലും ഇപ്പകാണാല്ല ആരൂല്ല ഹ് എല്ലൻ പത്താം ക്ലാസ്സല്ലേ കൊറച്ച് കഴിഞ്ഞാ കൊറച്ചുംകൂടി വിയൂ ബുദ്ധി വെച്ച് കഴിഞ്ഞാ പിനെ പറഞ്ഞതൊന്നും ഇത് ഇണ്ടാവില ഇതെനെ നമ്പറ് നമ്പറ്കിട്ട്യേനെ കൊണ്ട് വിളി- ചെലവിയും വിളിക്കൂല
ന്നാ അതെ നമ്പറ് കിട്ട്യോണ്ട് വിളിച്ചതാ
കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ടാവും ന്നമ്മള് കാണ്ആ അപ്പോത്തിനും എല്ലാം വെല്ലാരേം പിടിത്തം വിട്ടിട്ടുണ്ടാവും.
എന്റെ ഉമ്മച്ചി അതല്ലാ പറഞ്ഞത് എന്തായാലും കെളവി ഐറ്റമേ കാണൂന്ന്. അതിന് മുമ്പ് കണ്ടല്ലോ അത് മതി.
അതെ അതാണെയ് നമ്മള്ങ്ങനെ ഓരോ ഓരോത- പത്താം ക്ലാസില ആൾക്കാരൊക്കെ ഏ ഏ മ് പത്താം ക്ലാസ്സിലെ ആൾക്കാരെക്കെ ഇപ്പെ ആരെപ്പഎവിടെ കാണ് ഇപ്പൊ ആരപ്പൊ ഓർത്തിരിക്കുന്ന് ന്നൊക്കെ വിജാരി- അതങ്ങ് അതങ്ങനെങ്ങനെ നടക്കും എന്റെ എ എന്റെ കു- പിനെ കൊണ്ടോണത് വെരെ അവിടെയാ
നീയിപ്പെ എങ്ങന്ണ്ട് തടിയിണ്ടോ അതേ മെലിഞ്ഞിട്ടാണോ?
തടി എല്ല ഞാന് ജിമ്മിന് പോവേയ്
ആ അതെയാ
തടിയൊന്നുല്ലെടാ അതൊക്കെ പഴേ പഴേത്പോലെ തനെ ജിമ്മിന് പോവും എന്തെങ്കിലൊക്കെ ചെയ്യെണ്ടേ. എ തടിയില്ലാന്ന് വിചാരിച്ചിട്ട് ജിമ്മിന് പോവാതിരിക്ക- ഇല്ലല്ലാ നമ്മള് വ വർ‍കൗട്ടെയ്യാനും അവി- ഇവര് ഇങ്ങനെ വെയ് ന്നമ് ച്ച് വെയ്റ്റെടുക്കാനോ ഓടാനും ചാടാനും ഒ- ക്കെ പോവും രാവിലെ രാവിലെ ഒരഞ്ചരെ അഞ്ചരരെ ആവുമ്പൊ പോവും. ഉം അഞ്ചരെയാവുമ്പൊ പോവും
അറവിന്റെ പണി അയ്ല് അർച്ചി തിന്ന്ട്ട് നല്ല തടി വെച്ചു അവൻ. പറയുന്നുണ്ട് തടി കൊറക്കണം ണെന്ന് എല്ലാം വ വെയിട്ടാണ് എഴുപത്തഞ്ച് എഴുവത്തഞ്ചു കിലോളം ആയിട്ടുണ്ട് അ പറയുന്നുണ്ട് എനി കഴിക്കേണ്ട പച്ചക്കറി മാത്രം കഴി അവന് ചോറ് കൊടുക്കണ്ടാന്ന് ഉമ്മാനോടെല്ലാം പറയുന്നുണ്ട്
പച്ചക്കറി കഴിചാൽ ല്‌ മതി നമ്മള എന്തേലും കുറച്ചൊക്കെ നമ്മള് സ്കൂളിൻ്റെ ഗ്രൗണ്ട് അടെടുത്തൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ നമ്മുള്. പത്ത് പതിനഞ്ച് റൗണ്ട് ഇങ്ങനെ വെറും വയറ്റിൽ ഓടുക നന്നായിട്ട് ഓടുക നല്ല സ്പീഡിൽ ഓട ഓടുക ആ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധമുട്ടായിരിക്കും.
ആഹ് അപ്പൊ ഉമ്മാട് പറയൂ ഒരു നായനെ ബാക്കിൽ അയച്ചാ മതി നല്ല ആ സ്പീഡ്
അത് നമ്മള് വീണും അത് വീണും വേറെ എന്തേങ്കിലും പരിക്ക് പറ്റുമോ അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട് തടിയൊക്കെ ഒക്ക് പെട്ടന്ന് ഇണ്ടാവണതല്ലല്ലോ തിന്ന് കഴിച്ച് കേയറ്റിട്ടുണ്ടാവുന്നല്ലേ അപ്പം അത് പോകണമെങ്കിലും കുറച്ച് പണിയാ
ഈ പെണ്ണ്. പറയുന്നില്ല എന്തായാലും വരാന് എളുപ്പത്തിൽ വരും. ആഹ
ഇള കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം നല്ല സൂമേൻ്റെ ഹെവി വർക്കഔട്ട് ഇലക്കെ ചെയ്പ്പോ പോതല്ലല്ല അതൊന്നരു നന്നായിട്ട് രാവിലെ ഓടാൻ പോകുക റോട്ടിലൂടെ ഓടാൻ പോവുക ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ.
രാവിലെ എണ്ണീക്കാനാ മടി രാവിലെ തണുപ്പല്ലേ എണിക്കാൻ പറ്റുന്നില്ലല്ലോ.
ഞവടെ രണ്ട് കിലോമീറ്ററൊക്കെ ഞ ഇവിടെ മഴയാണെങ്കിലും ഞങ്ങളിവിടെ അതിനൊരു ഒരു മാശുണ്ട് ഇവിടെ. പിടി മാഷ് രാവിലെ പോകുമ്പോ അതങ്ങനെ കുട്ടികൾക്ക്ന്നല്ല. വലിയ ആൾക്കാർ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും. പിന്നെ പിന്നെ എന്താ പറയുക കല്യാണം കഴിച്ചവർക്കും അങ്ങനെ എല്ലാ എല്ലാ പ്രായക്കാർക്കും മൂപ്പരാണ്. പരിശീലനം കൊടുക്കണേ അപ്പൊ രാവിലെ പോയി കഴിഞ്ഞാല്. അഞ്ചര അഞ് അഞ്ചര അഞ്ചച് മുക്കാല് ആറ് മണിയാകുമ്പോൾ തുടങ്ങും. എന്നിട്ട് ഓ ഓടാ ഓട്ടാണ് ഓടനെ ഓട് തന്നെ ഓടി ഓടി ഓടി ഓടി ഓടി ഓടി മടുക്കും അങ്ങനെ ഒരു മാസം ഇ നമ്മൾ ഒരുപോലെ ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലത്.
മുന്ന ഒരു കുന്നോണയ മാമ്പഴല്ലേ അത് പഴുത്തിരിക്ക അപ്പൊ ഉമ്മ പറയും അവൾക്ക് ഇഷ്ടായിരുന്നല്ലോ നീ കൊണ്ട പോക്കണ്ടിണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഉമ്മാര് പറയാ കോള് വിച്ചാൽ അവളോട് പറഞ്ഞാൽ അവള് ഓടി വരും.
അങ്ങനെയൊക്കെ പറഞ്ഞു ഓള്. ആായാലും നല്ല ആഹ അസുഖാണ് ഉം നിങ്ങളെ മൻ്റെ ഇത് ഇസെ
അന്വേഷിച്ചു എന്ന് പറ
ആഹ അന്വേഷിച്ചു എന്ന് എ
മറ്റേ നിക്ക ആള് വിളിക്കുവോ വിളിക്കുവോ.
ആഹ് ആളന്നെല്ലേ ഉമ്മാ അട് പ്പറി റിയുന്നുല്ലോ ഒരു നായനെ ബാക്കില് അയക്കു ഉമ്മ ഓടിയിട്ട് തടി കുറയ്ക്കട്ടെ.
അതൊന്നും വേണ്ട നമ്മള് സാധാരണ ഇങ്ങനെ ഓടണം പോലെ അങ്ങനെ ഓടി.
ഉ ഞൻ മെല്ലെ ചൂടാവും. നിങ്ങള് എന്റെ തടി കണ്ടിട്ട് തന്നെല്ലേ ഇഷ്ടപ്പെട്ടത് എന്ന് പറയും. ഇല്ലാ ഇജിട്ടിറ്റ് പോയിക്കോ പറയൂ
ആഹ് അത് പറ്റില്ലെങ്കി ഇപ്പഴേ പറഞ്ഞാ മതി ഇനിയിപ്പ അതില്ലെ ഞാ ഞാനിപ്പ നമ്മൾടെ നമ്മള് പണ്ടത്തെ കമ്പനിയില് വെച്ച് നമ്മടെ സ്നേഹത്തില് വെച്ച് പറയാണ് നമ്മളിപ്പോ എത്രൊക്കെ സ്നേഹള്ള കെട്ടിയോനാണ്ന്ന് പറഞ്ഞാലും നമ്മക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെ നമ്മളെ എന്തെലും ചെയ്യുമ്പളോ ഉപദ്രവിക്കാ അങ്ങനെ എന്തെലും ഒക്കെ ചെയ്യാണെ നമ്മള് ഒന്നും നോക്കണ്ട വേണ്ടാന്ന് വെച്ചിട്ട് വിട്ട് വെരാ അപ്പൊ എതൊക്കെ പറഞ്ഞാലും നമ് ആഹ് നമ്മള് സ് അതെ അതെ നമ്മളെ സ്വീകരിക്കാൻ ഉപ്പയോ ഉമ്മയോ എന്തായാലും ഉണ്ടാവും അവര് ആരൊക്കെ കൈവിട്ടാലും ഇപ്പോ അവര് നമ്മളെ
കാര്യങ്ങള് അറിഞ്ഞതല്ലേ പത്രത്തിലെല്ലാം വന്നതല്ലേ ഉം എനി അങ്ങനൊന്നും ചെയ്യില്ലാ
അല്ലാ ഞാൻ പറയാ നമ്മളവിടെള്ള എല്ലം ആ കുട്ട്യേളും അങ്ങനെയാണ് ഇവര് വീട് ക ഉപ്പയും ഉമ്മയും നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കഴിപ്പിച്ച് വിട്ടതെന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യും എല്ലാ സഹി ച്ച് പിടിച്ച് ഈ ചൂടുവെള്ളൊക്കെ മേല് ഒഴിച്ചിട്ട് വരെ ഒന്നും മിണ്ടാതെ വീട്
ആഹ് അതെയതെ അങ്ങനൊക്കെ ചെയ്ത് പറയുന്ന് മോള്
വീട്ടാര് അറിയാതെ പിടിച്ച് വെച്ചിട്ട് ഇനി അത് അവ് അ അവർക്കൊരു വെഷ് മാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരവന്റെ സ്വന്തം ജീവിതം ന നശിപ്പിക്കുന്നതെന്തിനാ
ആഹ് അതെ അതെ അങ്ങനെ ചെയ്യുന്നോറു ഇണ്ട്
ആഹ് അതാണെ
മുന്നോട്ട് പിന്നെ ഏഹ് ജീവിക്കാനുള്ള ഒരിതായിരിക്കും അങ്ങനെ ഉമ്മാന്റെ ഉപ്പാന്റെ കാര്യെല്ലം ചിന്തിച്ചായിരിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നത് ഒന്ന് ച് ചെയ്യാൻ പറ്റില്ലല്ലോ അവർ കഷ്ട്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ച് കൊടുക്കുന്നതും നമ്മ പിന്നെ എന്തായാലും അവര് ക്യാഷും പൊന്നും ഇങ്ങനൊക്കെ കൊടുത്തു അതൊക്കെ കൊ കഷ്ടപ്പെട്ട് ഏഹ് കല്യാണം കഴിച്ച് തന്നുന്നെല്ലം വെച്ചിട്ട് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോന്ന് വെച്ചിട്ടാ സഹിക്കുന്നത് പക്ഷെ അതവര് വീണ്ടും വീണ്ടും നമ്മളോട് ചെയ്ത് അത് നല്ല അവർക്കൊര് ഇതാവും. ആഹ്.
എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കി നമ്മള് ഇ ഇട്ടെറിഞ്ഞിട്ട് വെരാ അമ്മളെ വീട്ടില് ഉപ് നമ്മൾടെ വീട്ടുകാരല്ലേ ഉ ഉപ്പയും ഉമ്മയും നമ്മളെ ഒരിക്കലും കൈവിടില്ലാ വേറെ ആര്
ഇപ്പം ന്യൂ ജനറേഷൻ അങ്ങനയല്ലേ എന്തായാലും ആഹ്.
എന്തും നമ്മ അഭിമുഖീകരിക്കാൻ ശക്തിയ്ള്ളതാണ് ഇപ്പത്തെ തലമുറ എന്ന് പറ ന്നത് എന്തിന് ഇപ്പൊ പേടിയാ പേടിയാണ് ഇറ്റ് ഇ ഈ ഇപ്പത്തെ ഇറ്റ്ങ്ങളോടൊക്കെ സ വർത്താനം പറയാൻ പേടിയാണ് ഇപ്പട് ത്തകാലെത്തെന്നെ ഞാൻ ബസ്റ്റാ ബസ് സ്റ്റാൻഡില് നിക്കുമ്പോ രണ്ട് ചെറുക്കന്മാര് വന്ന് ഞാൻ വീട്ടിലേക്ക് വെരാട്ടോ രണ്ട് ചെറുക്കന്മാര് വന്ന് ട്ട് പറഞ്ഞ് ചേച്ചി ഏഹ് ഞങ്ങള് വീട്ട് പോവാ ഞങ്ങൾടെ കൈയ്യില് പൈസ ഇല്ലാ. ഒരു ഏഹ് പിന്നെ നാപ്പത് രൂപ തെരുവോന്ന് ചോയിച്ചിട്ട്. ഏഹ് ശരിക്കും നാപ്പത് രൂപ തെരുവോന്ന് ചോയിച്ചു അപ്പം ഞാന് ആഹ് ബസ് സ്റ്റാൻഡില് ഇപ്പം ഇവര് കണ്ണിലൊക്കെ വെള്ളം നെറച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങള് എവിട്ന്ന് വെരാ നിങ്ങള് എവിടെയോ ഒരു